എന്താ പണി
ഹലോ പണിദാ മോളെ കുട്ടിനെ ഒർക്കാണ് കുട്ടിഒർങ്ങൂല ഈ മോളെ ഇപ്പൊന്ന് ഫ്രീ ആവാനായിട്ട് ഒരേ പണി കഴിഞ്ഞാ കുട്ടിഒന്ന് ടോ ഒർങ്ങി കിട്ടിയാൽ അമ്മക്കൊന്ന് ഫ്രീ ആകാം പാലും പിടിച്ചികാണ്ട് തെ കെട് കേട്
ത് ന്താണ് എത്ര ഉറക്കം വന്നാലും ഒറക്കൂലട്ടാ ന്നട്ട് ഇപ്പങ്ങെ ചീത്തഅറിം യുന്നു ഇപ്പന്താ ഞമ്മള്ഞമ്മള വേ ഇതിന്റെ എഡേന്നട് കഴിച്ചിട്ട് ഒറക്കാ കേറിയാലെങ്കിലും പത്തിൻറ്റ് കിടന്നൊർങ്ങാന്
ഹഹ്
ഓരോർങ്ങുമ്പളെ നമുക്ക് ഒന്ന് ഒറങ്ങാൻ പറ്റുള്ളു അപ്പം ആ ഒരു ഗ്യാപ് നോക്കി വേതാ
ഇന്നലെ രാത്രിൽ ഇങ്ങനെ ഏ ഇടിയുള്ള കാരന് കരന്റ് പോയിട്ട് കുട്ടി ഉറങ്ങായിട്ട് ട്ടിൻക് ബ്രാ ഞാന് ഉറങ്ങിയിടട്ടിൻക്ക് തലവേദനായിട്ട് നേരം വെൾ
ആഹ് യ ഇടി വെട്ടിയെന്നെ നീച്ചതാണ് ആരുംഒർ
യാഹ് ആ ആഹ് അപ്പൊ ഞാൻ നോമ്പ്ടിച്ചീന്ന് പക്ഷെ നോമ്പ്ട്ട രാവിലെ വയ്ക്കണ്ട ഞാൻ നോമ്പുർചി ഇറ്റ്ങ്ങളെ ഒർ
ആഹ് മൊഹറ ഒന്നായിട്ടില്ലേ
ആ എന്റെ ഷിതുനെ ട്യൂഷൻ പോവാൻ ചോറ് ട്യൂഷന് നേരെ സ്കൂളുക്കൊക്കാ അപ്പ ആറുമണിക്ക് ട്യൂഷൻ പോവാ നേരത്തെ സ്കൂൾ കൊള്ള കൊണ്ടണം ഉച്ചക്ക്‌ കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടണം കഴിക്ക ഭക്ഷണം ഒണ്ടാക്കണം അ ക്കപാടായിട്ട് പ്രാന്ത് പിടിച്ചിട്ട് വേ യാദായിട്ട് ഞാൻ നോമ്പ് മുറിച്ച നൊമ്പോ പത്ത് നോൽക്ക പെണ്ണേ എനിക്ക് കുട്ടീട്ട് പറ്റൂല കുട്ടികളായിട്ട് പറ്റൂല എന്നറഞ്ഞപ്പോ പി
അയ്‌വാ
ആ ചെല കൊല്ല കഴിഞ്ഞാ കഴിഞ്ഞല്ലൊക്കെ എടുക്കന്ന് തോന്നുന്നോണ്ട് എല്ലാ കൊല്ലും എല്ലാ കൊലും ഇടുക്കലുണ്ട് ഇതേപോലെ വെയ്യാത്ത ടൈമിലൊക്കെ മുറിച്ചു പോ അങ്ങനെ
ആ തലമറടുത്തക്കണാവ ഞാൻ ചോദിച്ചോ ഇപ്പൊ കുറച്ചാട്ടന്ന് വന്നീന്ന് ഏഹ് ടൈപ്പ് ചെയ്യണേല് എന്താ മി റ്റെക്ക് ണ്ട്ത് പോണ്
എന്ത് മേല്
എന്താണ് പിന്നെ ലെസ്സ് താൻ യേതാണ്ടരു ചിഹ്നല്യേ ഓ ലെസ്സ് താൻന്റെ പിന്നെ അത് പോണില്ല എമ്മത് ബേക്കെടുത്തിട്ട് പോണില്ല പറിയാൻ ഇങ്ങട് വന്ന് ഞാൻ അതക്കെ
ഏഹ് ലസ്ത കമ്പ്യൂട്ടർമലാ
അല്ല ഞമ്മ ഫോണ് മത്തെ കീബോഡ് മേ
ശെരിയാ
അത് ഓൾ ഫസ്റ്റ് അടി ച്ച്ചെക്കണ് അത് കെയിഞ്ഞിട്ട് പിന്നെ ടൈപ്പ് ചെയ്യണോക്കെ ബേക്കടുത്ത്പോണ്ട്
ആഹ് ആ ആ ശെരി ആഹ് ആഹ് ആ
ആഹ് വന്നിന് ഞാൻപറഞ്ഞ് ഇങ്ങട്ട്‌വാ ഇജ് ആ കട്ടേ ക്കൂടെ കാട്ടികൂടെയാണ് ഇവിടെപ്പൊ ഈ കുൾമുറിക്കെ കൂടെ പൊളിച്ചിട്ട കാരണോ ആകെക്കെ ചറ പറയണ് അപ്പൊ അത് ആയതാ
കഴിഞ്ഞപ്പോചോറ് തിന്നോ
പണി കഴിഞ്ഞ ചോറ്ന്ന് ഇങ്ങനെകിടക്കാണ് ഇനി രണ്ടരയ്ക്ക പോകണം
ഉ
ഉ അവിടെ ല്ല ഞങ്ങളെ ജിമ്മിന് പോണം എന്താണ് ആവ്ടെ ഞങ്ങളെ എടുത്തുള്ള ഒരാള് ഉണ്ട് ഇരൂപത് വയസായ ഒരാള് കതിാത്തന്ന ആ അങ്ങട്ട പോക്കാണ് ഞാ ഞങ്ങളണ്ടാുംൂങ്ങന നടന്നട്ട് ോട്ട് കൂടെ അങ്ങനെ പോും
ആഹ ആഹ ആഹ അത് ശരി അതല്ല എന്തിനാ വണ്ട പോണ് ഇനി എന്തിനണ്ട പോണ് ഏ അത്ച ആ ആ ആരൊക്കെ ഉണ്ട് എന്റെ കൂടെ
ഞാനും കടച്ചാട്ടാന്ന് അറിയല്ല
ആ ആ ഖദീജാതത്ത ഉണ്ടോ ജിമ്മിന്
ഞാന് രാവിലെ ഞാന് എന്താണ് പിന്നെ ആ അജാത്തല്ല നിങ്ങള്ൾ കണ്ടിണ്ടാവില്ല
ആഏ
ഞാന് ആ രാ ഇന്ന് പോയുന്നത് പുലർച്ചെ അപ്പൊ അതിന്റെ മാപ്പിള എന്റെ വേക്ക ഉണ്ടാവും എന്താണ്േ ആ പള്ളിക്കക്ക് പോുമ്പോങ്ങന അങ്ങന കാണ അൊ എന്നോട്ങ്ങന ചോദിക്കും എവിടേക്ക് ആ പോണെ മോന് - ഉണ്ട അപ്പൊ ചെടുക്കാ പോ ചെറുക്ക പോെ ചോദിക്കോ അപ്പൊ ഞാൻ അങ്ങനെ പോവുവാണ് രാവിലെ കുറെനേരം അങ്ങ് ഞാൻ പേരെക്കെ എത്ത ചെയ്യോ അപ്പൊ നിസ്കേച്ചനാട് പുറന്ന് പോകവും അങ്ങനെയല്ല അപ്പൊ അത് ഞാ അപ്പൊ അതിന്റെ ആ് പെണ്ണുങ്ങളോട് പോയി പറഞ്ഞാണ് അതില് പല സൂക്കടമ ഉള്ള ആളാണോ കണ്ടാ നല്ലര് ഇതാണ് ആ ഒരു കൊഴപ്പല്ല ആ ചേട്ടായിക്ക് നല്ല പ്രായം ഉണ്ട് ഇതിന അത്ര പ്രായന്നുമില്ല പക്ഷെ ആള് പിന്നെില്ലാത്ത സൂക്കടില്ല മോളെ അതിന്റെ സൂക്കടകൾ കണ്ടാ നമ്മള തന്നെ അന്ത കട്ടവും പിന്നെ അതിന് വയറ്റിന്ന് പോകൂലത്ര വയറ്റിന്ന് പോവാനിട്ട് ചല പോായി ല് അതിന്റെ ഏറ്റ ചെറതല്ലോ അത്രോ പോയിന്റ് ഉള്ള അത്ര അത് നമ്മള് വയറ് കഴുകൂലേ ആാ അങ്ങനെ ഒരു പൈപ്പും കുണ്ടൊക്കെ വയറ് കേൾക്കുമ്പ അതുപോലത്തൊരു സാനട്ടാണല്ലത് അത് രണ്ടീസം കൂടുമ്പോ അത് ആ മ മ റ്റെ മരുന്ന് അതിന് കൊ കൊഞ്ചിച്ചിട്ട് അത് വെച്ച് അടിച്ചിട്ടാ ഞാനത് പോവാ ഒന്ന് ആലോജിച്ചോക്കത് അതന്നെ ഒറ്റക്ക ഒക്കെ ചെയ്യാ ഏഹ് അതിനെ കണ്ടാലോ അതിന്റെ സംസാരം കേട്ടാ ഹാ പറയാം ഇത് ഓരോരോ സൂക്കേട് വരും ഞാനാകെ ഒരിക്കൽ ആകെ വെജ്ജാതായിന്നൊക്കെ പറഞ്ഞു പ്രഷറൊക്കെ കൂടീട്ട്. പ്രഷറിണ്ട് എല്ലാ കുന്തോഇണ്ട്. ഷുഗർ എല്ലാനും ഉണ്ട് കണ്ടാ അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല ആക്ക്. എൺപത് കിലോ ഇണ്ടായിന്നൂ ഇപ്പൊ എഴുപത് ആയിക്കണു എന്താണ് പിന്നെ അത് ഇവിടെ പെരേന്നെന്നാ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ആ നാ നാല് കിലോ കൊറച്ച് എന്താണത് എന്താണ അത് പിന്നെ അതിന്റെ കാലിനെന്തോ കണങ്കാലിന് ഈ എന്താ എന്തോ ഒരു വളരുന്ന ഒരു സൂക്കേടെണ്ട് കാലുമ്മേ എല്ല് വളര്യ അങ്ങനെ എന്തോ സൂക്കേടിണ്ട്. അതിന് അതിന് വേറെ എക്സസൈസും കാര്യങ്ങളു ആ പിന്നീ ഡോക്ടറ് പറഞ്ഞു കൊടുത്തതെണ്ട് അപ്പൊ ഈ ജിമ്മിന് പോയി പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടാണ് പിന്നത് അത് എന്താക്കിരിക്കണ് ജിമ്മിലെ സാനങ്ങളൊക്കെ കൊറെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കാണിച്ചിക്കിന്ന് എന്നിട്ട് അത് നാല് കിലോ കൊറച് എന്നിട്ട് പിന്നെ ആയിശ് എന്താണ് മുഴുവനാ ആ ചെസ്റ്റിനൊന്നും കിട്ടൂല്ലല്ലോ അപ്പൊ ചെസ്റ്റിനോക്കെ കിട്ടാണെന്നു പറഞ്ഞിട്ടാണ് പിന്നെ ചേർന്നത് അങ്ങനെ പിന്നെ അതിനെ രാവിലെ ഇപ്പം ഇപ്പം വരണന്നിണ്ട് പക്ഷെ അതിന് പറ്റൂല അത് ഈ ഒരാളെന്നെ ഒള്ളു ഈ രണ്ടാളെ ഇള്ളൂ വീട്ടില് പക്ഷെ അതിനണെങ്കി ഇരുപത്തിനാല് മണിക്കൂറും ഒര് പയിനാജ് മിനിറ്റ് കൂടുമ്പോ ഒര് ചായ ആ വേറെ പയിനാജ് മിനിറ്റ് കുടുംബ ഒര് പൊരിച്ച കടി ഇത് അങ്ങനെ ഓരോരോ ടൈമിൽ ഈ ചെങ്ങായിക്ക് എല്ലൊം കിട്ടണം
ആഹാ
ഒരാളെയൊണ്ടേ അയിന അവിടെ ഇട്ടികൊണ്ടേ പോരാനും വെച്ച
ആ മക്കള് ഇല്ലായിരിക്കും
മക്കളെക്കൊണ്ട് ഓക്ക് കൊഴപ്പില്ലാന്ന് മരു മരുമാക്കോളേ രണ്ടാളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്ന് കുടുയോരെള്ളു ഒര് വീട് ഇവിടെ വാങ്ങിയതാണ്
മരുമകളെ ഈ ആങ്കുട്ടികളെ ഭാര്യമാരൊന്നും ഇല്ല ആങ്കുട്ടികളെ ഭാര്യമാരൊന്നും
ഇണ്ട് അതിന്റെ ആദ്യത്തെ കൊളിത്തിലൊരു മോനി ഇതേ മാതിരി പെൺകുട്ടികൾ ഇല്ലാ തോന്നുന്നു അയലില്ല ഇതിലും ഇല്ല പെൺകുട്ടികള്
അ അ അ എടി ഇജ് ജിമ്മിന് പോയിട്ട് അനക്ക് അനക്ക് ഞാ വെയി എന്റെ കൊറച്ച് തടി കൊറഞ്ഞിന് ബാ
ഞാൻ നാല് മാസം അടുപ്പിച്ചപോയിട്ട് എംബയമെന്നേ എഴുപത്തിനാലുമ്മക്ക് എത്തിയ്ന് എന്നിട്ട് പിന്നെ ഇന്റെ വയറൊക്കെ ഇക്കാ പോയിന് അന്നേരം ഞാൻ ചൂട് കുടിയപ്പോ അവിടെ എസി ഇല്ല അപ്പൊ ഞാൻ ഒന്ന് നിർത്തിന് ഒന്നെര മാസം അത്യാശ്യം നമ്മളൊക്ക പെരേക്കൊക്ക പോണ സമയല്ലേ അ കൂടിയായിട്ട് ഞാൻ ഈ ജൂണിലെന്ന സ്കൂള് തൊറന്നാല് നോക്കിയപ്പോ ഒരു വയറും വന്ന് ഈ നാല്
തന്നേഹ് ഏഹ് അല്ല അവിടെ എത്രേണ് ഫീസക്ക മാസൊക്കെ ഫീസ് എത്രാണ് ആഹ് ആഹ് ആഹ്.
അത് ന്നെ കണ്ടിട്ട് എല്ലാരും പറയും നല്ലോരു തടി ആക്കിയ ചെയ്യന്ന് ഓളത് കൊണ്ടോയി കൊളക്കിന്നക്ക പറ
ആഹ് അല്ലിടി അത് മൈൻഡ ചെയ്ത് പോണ അതാടി കുറഞ്ഞഴിഞ്ഞാല് ആഹ്
ഞമ്മ തടിച്ച വലിയ പണിയുണ്ട് കൊറയാൻ പറയാന ആവ
അല്ല ഫുഡ് എങ്ങനെണ് ർ ജിമ്മിന് പോവുമ്പ എന്തൊക്കെ ഫുഡ് തേക്ക അതല്ലത് കൈ മുട്ട മുട്ട മാല കഴിക്കറ മുട്ടപ്പഴക്ക
രാവിലെ രാവിലെ ഞാൻ പോയിന്ന സമയത്ത് നമുക്ക് ഒന്നിനും നേര ഇല്ല്യല്ലോ ന്താണ് നമുക്ക് നീക്ക ഇതാക്ക അങ്ങനെങ്ങട്പോവുക പോവാന്നുള്ളരിതില് അപ്പൊ ഞാൻന്താട്ടോ ചെല്പം ഒര് റോബസ്റ്റ്പഴേടുത്തി തിന്നങാണ്ട് പോവും പിന്ന പിന്ന അല്ലെങ്കില് മം ന്തണ് അതും ആ ഓട്സ് അങ്ങനൊക്കെ ഇട്ട്ങ്ങാണ്ട് ഒരു സ്മൂത്തി പോലെ അടിച്ച ങ്ങാണ്ട് പോവും.
അ യ് ശെരി.
അല്ലെങ്കി എന്തങ്കിലും കടിച്ചിങ്ങാണ്ടി ങ്ങനെ ആപ്പളാ അങ്ങനന്തെലുംണ്ടങ്കി പകുതി പകുതിന്റെ പകുതി ഇടുത്തുകാട് ഇങ്ങനെ കടിച്ച് തിന്ന്ങാണ്ട് ഇങ്ങനെ പോകും മുട്ടാ പൊഴുങ്ങു ചെ ഇപ്പ എന്നും മുട്ട പൂയിങൊന്നുല്ല ഒരു മൂന്നാലിസം കൂടിമ്പോ മുട്ട പൂയിങും. ഓ നാലെണ്ണം പൂയിങ്ങോ ഒ വ മക്കൾക്ക അത് അവിടെ വച്ചിങ്ങാണ്ട് ഞൻ പോകും. ഒരു മ നീച്ച് ഓരോ ഓരോ നീ പ്പിച്ചിങ്ങാണ്ട് ഞാന് പോവും അപ്പൊ ഓര് പിന്നെ നീച്ച് പല്ല്‌തേച്ച് അതൊക്കെ തി ന്നാവുല ങ്ങനെ
ആ ആ ആ
ന്നും അങ്ങനെ മുട്ടന്ന കൊടുക്കുലാ എന്താ കിട്ടിയെച്ചാ അങ്ങനെങ്ങട് തിന്നടക്കും. അല്ലെങ്കി ഒന്നും കൊ തിന്നാലോ
ഇജിപ്പ് എന്തിനാണ് ഇജിപ്പ് എന്തിനാണ് ജിമ്മിന് പോവുന്നത് തടി കൊർക്കാനോ
വെയിറ്റ് കുറയാൻ ചിലോർ ഇപ്പൊ അവിടെ ഉള്ളോർ ഇപ്പൊ അത് തുടങ്ങിയോടെ മുതലുള്ള പെണ്ണൊക്കെ ഉണ്ട്ട്ടാ അതിനെ കണ്ടാ അന്നുംഇന്നും ഒരുപോലെ തന്നെ അത് വെയിറ്റും കുറഞ്ഞിട്ടില്ല തടീം കുറഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ കൊളസ്ട്രോള് പൊയ്ക്കണ് പി സി ഓടി പോയി ഉൾഫാറ്റ് ഉണ്ടാവും അത്ര രണ്ടായിഐറ്റം ഫാറ്റ് ഉണ്ട് അത്ര ഉള്ളൊത്തെ ഫാറ്റ് പോണ്ടാവും ഇങ്ങനെ ആയാലും വെയിറ്റ് കുറയും നല്ല ഹൈറ്റ്ള്ള ആളായതോണ്ട് ആ ഒരു വെയിറ്റ് ഉണ്ടാവുല്ലോ
ആ ആ ആ ആ ഇക്ക് പി ഇക്ക് പി സിയോടിന്റെ പ്രശ്നണ്ടടോ
എന്തൊരു കൊണ്ടു പോ അവിടെ എത്ര പോരെ ഉണ്ടെ ച്ച ഈ പീ സിയോട് വരതാണ് മുക്കാലും അവിടെ ഒരു മേൽഞ്ഞി ട്ടൊരു പെണ് വരുണ് ട്ടാ എന്തു രസാ അയിനെ കാണാനന്ന്റിയാം ഒരു കുട്ടിയുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും ഈ പെണ്ണ് എന്തിന് വരാ റബ്ബേ ആ അപ്പൊ നല്ല അ ഇപ്പൊ ഉള്ളരു തടി മെലിഞ്ഞിട്ട ട്ട് നല്ല വെളുത്ത നല്ല രസം ഉള്ള ഒരു പെണ്ണ്. അപ്പൊ പറയ വീസിയോടിന്റെ അങേ യറ്റം എത്തി എത്തീക്ക്ണ് വെയിറ്റ് കുറക്കണം അപ്പൊ വെയ്റ്റ് എത്ര എന്ന് ചോദിച്ചപ്പോൾ അയമ്പത് ഞാൻ പറഞ്ഞു ഇജ്ജ് ഇനീം വെയിറ്റ് കുറച്ചാൽ ഇജ്ജ് അവിടെ എവിടേം മുക്കിൽ പോയി കിടക്കും
ആഹ അപ്പൊ ആ പെണ്ണിന്റെ ഒരു നീളത്തിനും തടിക്കുള്ള ഒരു വെയിറ്റ്ല്ല അത്ര അത്
ഏ
അപ്പൊ ഞാൻ പറഞ്ഞു ഇജ്ജ് വെറ്റ് വെയിറ്റ് കൊറക്കണം വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ ഡയക്റ്റ് എടുത്ത് പിന്നെ എന്തൊക്കെ ഒഴിവാക്കണം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പി സിയോടി നല്ല കൂടുതല അത്ര എത്ര പോയിന്റുകളൊക്കെ ഇണ്ട്ത്ര ഇതിന് അത് നല്ല കൂടുതലാണ് ന്നിട്ട് എന്താണ് അങ്ങനെ എത്ര പറഞ്ഞുക്കണ്ടത് ഇപ്പൊ
മം ഉം ഉം
പേ പഴേ സൂപ്പറാ യിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇ ഫാറ്റി ലിവർ ആയിട്ട് വരണ്ട പിന്നെ ഒരു പെണ്ണ് എന്തേതിരി ചേർന്ന എന്താണ് നല്ല ഹൈ ക്ലാസ് ഫാമിലി ഒക്കെയാണ് നല്ല അടിയണ്ട്ഞാൻച ഏതു കഴിഞ്ഞ് രണ്ട് മൂന്നാല് കുട്ടികളക്കെണ്ടരിക്കുന്നത് അതിന്റെ ഏഴു കൊല്ല ഇരുപത്താറ് വയസയിട്ടുള്ളൂ എന്നട്ടേ എന്താണ് പിന്നെ അത് എൺമ്പത്താറ് കിലോണ്ട് എൺമ്പത്ത ആറ് എപത്തോണ് എ കിലോണ്ട് മറ്റേ അത് കാണുമ്പോ അതിനേക്കാള ഒരു തടി ത നല്ല വ നല്ല വെറ്റിണ്ട് തോന്നുന്നു നമുക്ക് കാണുമ്പ അത്രയും തടി ഉണ്ടാവൻ അതിന് കുട്ടികോള ഇാല അ കുട്ടികോള ഉണ്ടാവാനുള്ള മരുന്ന് കുടിച്ചിട്ടത് ഇങ്ങനെയതാണ് മരുന്ന്മ്മ മരുന്ന് ഇങ്ങനെ കുടിച്ചതിന്റെ ശേഷമാണ് ഞാൻ അങ്ങനെ തടി വെച്ച് തുടങ്ങി ഞ തടിരുന്നൊക്കെഞ്ഞോ
തന്നെ
അത് അതിനനോട് വെയിറ്റ് കൊറച്ചല്ലാതെ കുട്ടികളു ണ്ടാവൂലാ യിരുന്നു
നൈക്കോട്ടെ ആ ടൈമ് ഓക്ക ന ഓക്കെ